ഹലോ ആ കേൾക്കാം ആ വോയിസ് ക്ലിയർ ആണ് കേൾക്കാം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് നന്നായിട്ട് യിട്ട് പോന്നു കൊഴപ്പൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അവിടെ എങ്ങനാ സുഖമാണോ?
അപ്പൊ ഞാന് ഇങ്ങനെ വെച്ചു ചുമ്മാ ഫോണൊക്കെ നോക്കുമായിരുന്നേ അപ്പൊ എന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മെസേജ് അയക്കുവാരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പില് അപ്പൊ അതിനെ പറ്റിയെക്കെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ കോളേജിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നു പറയുവായിരുന്നു പഴയ കാലത്തിന്റെ കാര്യങ്ങളെ പെട്ടെന്ന് സമയം പോകുന്നതെ അപ്പം അയിനെ പറ്റിയൊക്കെ ഇന്ന് പറയുമായിരുന്നു ഇപ്പൊ പണ്ടത്തെ കാലൊക്കെ എന്ത് രസമായിരുന്നു അതെ അതെ അതെ
ഞാൻ എന്റെ എന്റെ മക്കളെ സ്കൂളിൽ കൊണ്ട് വിടുന്ന ഞാൻ പഠിച്ച സ്കൂളിലാ അന്നേരം ഞാൻ എന്റെ ക്ലാസ് റൂമിലോട്ട് ഒക്കെ നോക്കും ഉം എന്റെ ക്ലാസ് റൂമിലോട്ട് നോക്കും ഹയർ സെക്കൻ്ററി സ്കൂ കുള്ളാ ആ ഒരു ഭാഗത്താ ഇവരുടെ ക്ലാസ്സെക്കെ അന്നേരം അങ്ങോട്ട് നോക്കും അധ്യാപകരുണ്ട് അധ്യാപക കാണുമ്പോ നമുക്ക് എന്ത് സന്തോഷംന്നറിയോ അവര്നമ്മളെ വിളിക്കും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വിളിക്കും ക്കും നമ്മളെ അപ്പൊ അതൊക്കെ ഒരു സന്തോഷാ ഉം പറ്റത്തില്ല ഉം അവരെക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഉം അവർക്കു ഒരു സന്തോഷാ കാരണം നമ്മുടെ കുട്ടികളെ അവർ ആ സ്കൂളിലോട്ട് വിടുമ്പോ അവർക്കും ഒരു സന്തോ
ശെരിയാ അവർക്കത് സന്തോഷാ കാരണം അവര് പഠിപ്പിച്ചവരുടെ കുഞ്ഞുങ്ങളല്ലേ അപ്പൊ അവരെ വിടുമ്പഴും അവ നമ്മ നമുക്ക് അത്രയും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരിക്കും ആ സ്കൂളില് നമ്മുടെ ആ കാലം തിരിച്ച് കിട്ടത്തില്ല ഒരിക്കലും നമ്മടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇനി അങ്ങനെ കിട്ടത്തില്ല
വേറൊരു ഫീലല്ലേ പ്രൈവറ്റിന്റെ കൂട്ടല്ലല്ലോ ഞാനും ഗവൺമെൻ്റിലാ പഠിച്ചത് എന്റെ മക്കളെയും ഞാൻ ഗവൺമെൻ്റിലാ വിട്ടത് അത് ആഹ്
അപ്പൊ നല്ല ല്ലൊരു കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് പോലും അങ്ങനെ ഒരു അന്തരീക്ഷം കിട്ടത്തില്ല ഇനി ഇനി വരുന്നവർക്ക് ആർക്കും കിട്ടത്തില്ല തലമുറ
സ്കൂളില് ഒരുപാട് എന്താണ് മോഡിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മള് പഠിച്ച ആ ഒരു ഇതൊന്നും അല്ല ഇപ്പോ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും
ഞ്ഞം ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഞങ്ങളെ അടുത്ത തന്നാണ് അവിടെൊക്ക ഒത്തിരി മാ റ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരി നമ്മൾ പഠിച്ച ഒരു സാഹചര്യം ഒരു അഹ് രീതിയല്ല ഇപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുവായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് അപ്പം ഒരിക്കലും തിരിച്ചു കിട്ട അതെ അതെ പഴയ ഫ്രണ്ട്സു ആയിട്ടൊക്കെ എടക്കൊക്കെ ചാറ്റ് ചെയ്യാറ്ണ്ട് ഇപ്പ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ മെസേജിട്ട് കഴിയുമ്പഴത്തേക്ക് എല്ലാരും മെസേജ്ടും അല്ലെങ്കി അത അനക്ക ഇല്ലാതെ കിടക്കും ആഹ് ഗ്രൂപ്പിൽ അന ക്കമില്ലെങ്കിൽ അനക്കല്ലാത കിടക്കും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് ഒരു കല്യാണ ആരി ക്കും ചെലപ്പം എന്തെങ്കിലും ഒരു ഇതിന് മെ സേജ് ഇടുന്നയിരിക്കും പിന്നെ എല്ലരും അതി പിടിച്ച് ചാറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അപ്പൊ അതൊരു രസ് അന്നേരു ഒരുണക്കുണ്ട് ഗ്രൂപ്പില് പിന്നെയും പഴയ പോലെ ആവും അങ്ങനെ എല്ലാരും കല്യാണ ഒക്കെ കഴിഞ്ഞു പോയകൊണ്ട് വലിയ ആക്റ്റീവ് അല്ലെങ്കിലും
ആയേ പ്യൊ എപ്പഴും വാ ആക്റ്റീവ് ആയിക്കത്തില്ല രണം തിരക്കും കാര്യങ്ങളും ഒക്കെ ഇല്ലേ ഒരുപാട് പേർക്
എല്ലാർക്കും ഓരോതായിട്ടുള്ള തെരക്ക്ഉണ്ടല്ലോ അപ്പൊ പിന്നെ ആ കല്യാണവായി കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിയുമ്പോ അയിന്റെ പുറകെ പിന്നെ അവറെ കാര്യം നോക്കുമ്പോ നമുക്ക് ആ പഴയൊരു ഇത് വരത്തില്ല പണ്ടത്തെ ഒരു രീതി നമുക്ക് എവിടെയും പോകാം പണ്ടൊക്കെ നമുക്ക് എവിടെയും പോക നമ്മുടെ വീട്ടുകാരോട് മാത്രം ചോയ് ച്ചാ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നമുക്ക് എല്ലാരോടും പോണമങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ആൾ
പോം ചോയ്ക്കണം ഉം അല്ല നമ്മള് നമ്മള് ഹസ്ബന്ഡിനോട്യ്ച്ചാപോരെ ഹസ്ബൻഡ് ഓക്കെന്ന് പർഞയ്ഞ്ഞാ പിന്നെ നമ്മള് ന്ന്ന്നെ അവരോ അനു
ആഹ് ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പോ അത് മാത്രല്ല ഹസ് ഹസ്ബെൻ്റിൻ്റെ ആ ഹസ്ബൻറ് ആണെങ്കിലും നമ്മളെ എല്ലായടത്തും നമ്മളിപ്പം പറയുന്നിടത്തൊക്കെ കൊണ്ട പോകാറുണ്ട് അത് വേറെ രീതിയിയില് ന്നാൽ നമ്മുടെ കൂട്ടുകാരോടെ പോഉന്നതും വേ രീതിയാണല്ലോ അത് രസ ഇപ്പ നമുക്ക് ഇപ്പൊ എൻ്റെയാണെങ്കി തന്നെ ഹസ്ബൻഡറിന്റെ കൂടെ പോയാലും അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല വീട്ടിലുള്ളവരെല്ലാവരും കാണും
പിന്നെന്താ കൂട്ടുകാരെയൊക്കെകാണുന്നത് ആരോടെങ്കിലും കല്യാണത്തിനോ അങ്ങനെ പ്രതേകിച്ച് ആഹ്
വീട്ടുകാരെയൊക്കെ കല്യാണത്തിനോ അല്ലെങ്കി എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മാത്രേ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ ത് അങ്ങനെ കാണത്തില്ല അല്ലെങ്കി പിന്നെ ഒരു ഒരു എങ്ങനെ എല്ലാരുകൂടെചേർന്ന് ഒന്ന് പറയണം അങ്ങനെ ആവുമ്പോഴത്തേക്ക് ആരും കാണത്തില്ല പലരും പുറത്തോട്ടൊക്കെ പോയവരുണ്ട് ദൂരത്തോട്ട് അവർക്കൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉ
ഫ്രണ്ട്സ് എല്ലാം കല്യാണം കഴിഞ്ഞ വരല്ലേ
കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരാ ഒന്നോ ര രണ്ടു പേരെ കല്യാണം കഴിഞ്ഞിട്ടില്ല ബാക്കിയല്ലാരേം കഴിഞ്ഞു അപ്പോ അവര് രണ്ട് പേരാണെങ്കിലും ഇപ്പം അങ്ങനെ വലിയ ഇതില്ല എന്ത് ത്തിന്ന് അറിയത്തില്ല കുറച്ച് നാളായിട്ട്
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം അതൊക്കെ നല്ല കാര്യല്ലേ നമ്മളെ നമ്മളെ ഏറ്റവുംഅടുത്ത ഫ്രണ്ട്സിന്റെഒക്കെ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് ഞങ്ങൾ പോകും ഞാനും വേറരു കിട്ടുന്ന ടൈമിലൊക്കെ പോകാറുണ്ട് ആ
അപ്പൊ അവര് അവർക്കും ഇതൊരു സന്തോഷാവും അവർക്കും അത് ആ അതെ അതെ ഉം അങ്ങനെ പോവാറുണ്ടോ
ആഹ പോവാറുണ്ട് കിട്ടുന്ന ടൈമില് ആരെങ്കിലും ഫ്രണ്ട് വിളിക്കും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഏറ്റവും അടുത്ത അവള് വിളി കും അങ്ങനെ വിളിക്കുവാണെങ്കിൽ നമുക്ക് ഇന്നടുത്ത് പോവാന്ന് പറഞ്ഞാ എനിക്ക് എനിക്ക് ഞാൻ ഫ്രീ ആന്നെങ്കി ഞാനും കൂടെ പോകും.
അങ്ങനെയല്ല ഇപ്പൊ വീട്ടിലുള്ളവർക്ക് പ്രശ്ന ഇല്ല
പ്രശ്ന ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനും ചേട്ടനും രണ്ടു കുട്ടികളും മാത്രേ ഉള്ളു
അപ്പൊ പിന്നെ സമ്മതിക്കുവല്ലേ
സമ്മതിക്കും കൊഴപ്പൊന്നൂല്ല ഞാൻ വിളിച്ചു പറയും ഇന്നടുത്ത് പോവുവാണെന്ന് പോയിട്ട് വരുമെന്നറിയാം പെട്ടെന്നിങ്ങു വരുമെന്നറിയാം അതുകൊണ്ട് പൊയ്ക്കോള്ളാൻ പറയും ആഹ് അടുത്ത് ആഹ് ആ കടപ്പുറത്തുള്ളതാ. കടപ്പുറത്ത് ഒക്കെയൊള്ള ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ കാ ഞങ്ങള അടുത്ത് തന്നെ
ആ അങ്ങന അങ്ങനെ ഓക്കെ ഓക്കെ ആ ഓക്കെ അവിടെക്കെന്നാ നല്ല രസാ അതൊക്കെ നല്ല രസവാ ഫ്രണ്ട്സിന്റെ കൂടെ പോവൂന്ന ഒരു പ്രത്യേക വൈബാ കോളേജി പോയ് ഞാൻ എന്നെ കുഞ്ഞില് ഒന്നു സ്കൂളിൽ നിന്ന് അങ്ങനെ ഒന്നും ടു റിനൊന്നും വിട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ടൂറിന് പോക്ന്ന തന്ന കോളജിൽ പഠിക്ക്മ്പോളാ എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജ് ലൈഫാ
ഉം അതെ കോളേജ് ലൈഫ് അത് വേറെ ലൈഫാത് അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല നമ്മള് പത്താം ക്ലാസ് പ്ലസ് ടു ആ സമയമൊക്കെ നമ്മൾ മറന്നു ചിലപ്പോ മറക്കും ആ ഒരു മൂവ്മെന്റ് ഒക്കെ പക്ഷെ ഈ ഡിഗ്രി ആല്ല
ഒരിക്കലും മറക്കത്തില്ല മറക്കത്തില്ല ഉം അതെ എനിക്കാണെങ്കി പത്ത് വരെ ഇഷ് ടായിരുന്നു കുഴപ്പില്ല പക്ഷേ പ്ലസ് വൺ പ്ലസടു എനിക്ക് തീരെ ഇഷ്ടല്ലായ്രുന്നു ഞാൻ പഠിച്ച സ്കൂളുമായിട്ട് എനിക്ക് പൊരുത്തെപ്പെടാൻ ഇതുവരെ എനിക്ക് പൊരുത്തപ്പെട്ടിട്ടില്ലെന്ന് തന്നെ പറയാം കാരണം എങ്ങനെയോ രണ്ട് വർഷം പഠിച്ചെടുക്കുകയായിരുന്നു പക്ഷേ എന്റെ കോളേജ് ലൈഫ് എന്റെ ജീവിതത്തില് ആ പ്ലസ് വൺ പ്ലസ്ടു വേറെ അങ്ങനൊയിരുന്നു അങ്ങനായിരുന്നു പത്ത് വരേ അപ്പൊ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഇഷ്ടമല്ലായിരുന്നു അപ് പിന്നെ എനിക്ക് കോളേജിനെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് സ്കൂള് പോലും പിന്നാണ് പറയാൻ കാരണം കോളേജ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം അത്രക്ക് നല്ല കൂട്ടുകാരും ആയിരുന്നു അവരൊക്കെ ഇപ്പഴും ഉണ്ട് നമ്മുടെ എല്ലാ ആവശ്യത്തിനും അവരുണ്ടായിരുന്നു നമ്മള് കോളേജിൽ പഠിക്കുമ്പോ അതുപോലെ ഒന്ന് വേറെ എവിടെയും കിട്ടത്തില്ല ഇതെനിക്ക് ഏറ്റവും ഇഷ്ടാതാ ഞാൻ എപ്പോഴും പറയും എല്ലാരോടും പറയും ന്റെ ഹസ് ബന്റിന്റെ അടുത്ത് ഞാൻ എപ്പഴും പറയും എനിക്ക് ഏറ്റവും ഇഷ്ടന്റെ കോളേജാ അവിട്ത്തെ ഫ്രണ്ട്സിനൊന്ന് എനിക്ക് മറ ക്കാൻ പറ്റത്തില്ലന്ന് കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് സഅല്ലാന്ന് നമ്മള് വീട്ടിലുള്ള സഹോദരങ്ങള് നമ്മുടെ ഹ് വീട്ടിലുള്ളവരോടൊക്കെ നമ്മള് എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ബോയ് ഞാൻ അങ്ങനെ ആൺകു ഞാൻ അങ്ങനെ അങ്ങനെ നമ്മടെ കൂട്ടുകാരന്ന് പറയുമ്പോ ഞാൻ ആ ഞാൻ ഗേൾസ് മാത്ര ഉള്ള സ്കൂളിലായിരുന്നു പത്തിലൊക്കെ പഠിച്ചത് പക്ഷേ എനിക്ക് മിണ്ടാനൊരു ബുദ്ധി ഞാൻ പത്തി പഠിച്ചപ്പോ ആഹ് അപ് പ്പോ ഞാൻ പത്തി പഠിച്ചപ്പോ അപ്പോ എനിക്ക് പ്ലസ് വൺ പ്ലസ്ടു വന്നപ്പോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്ണ്ടായിരുന്നു മിക്സഡ് ആയപ്പോ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് എനി ഇഷ്ട അല്ലായിരുന്നു ആ സ്കൂൾ പിന്നെ കോളേജ് ആയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാ ഇല്ലാ നമ്മുടെ കൂട്ട് നമ്മുടെ സഹോദരങ്ങള് എങ്ങനെയാണോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നാ അവര് അപ്പ പിന്നെ എനിക്ക് ഒത്തി ത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഏറ്റവും ആസ്വദിച്ചു തുടങ്ങിയ അങ്ങനെ അത് നല്ലൊരു ജീവിതായിരുന്നു കോളേജിലൊക്കെ പഠ ടൂറിനൊക്കെ പോകത്തില്ല അന്നരത്തേക്ക് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടായിരുന്നു. പോന്നെ അപ്പം അങ്ങനെ ആണോ ഉള്ള ഞങ്ങളടെ അവിടെ പഠിച്ച എല്ലാരരുട്ട് ആ കോളേജിലുള്ള എല്ലാരരുട്ടും ഞങ്ങള് കൂ ട്ടായായിരുന്നു പിന്നെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ളൊരു ഉം ഇത് മാത്രേള്ളൂ എല്ലാരും അങ്ങനെ ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചു പോയി പിന്നെ എന്നാലും മിണ്ടും ആ സയൻസ്ആയിരുന്നേ
സയൻസ് ആയിരുന്നു ഞാൻ കൊമേഴ്സ് ആയിരുന്നു
അതെല്ലെ അപ്പം ഉം അതെങ്ങനെ ഉണ്ടായിരുന്നു നല്ല മാർകൊക്കെ ഉണ്ടായിരുന്നോ
ആ കുഴപ്പുല്ല അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സബ്ജക് ട് ന്ന് പറഞ്ഞത് അക്കൗണ്ടൻസി ആയിരുന്നു
എനിക്ക് ഏറ്റവും ഇഷ് ആ അതെല്ലെ ഏതായിരുന്നു രണ്ട് സൈ ഇങ്ങനെ രണ്ടെണ്ണം ഇല്ലേ ഇങ്ങനെ കൊമേഴ്സെന്നെ കമ്പ്യൂട്ടർ മാക്സ് അങ്ങനെല്ലേ
ഇല്ല ഇത് കമ്പ്യൂട്ടർ അല്ലായിരുന്നു അല്ലാതെ
മാക്സ് ആയിരുന്നു കണ
ആ ആഹ് മക്സായിരുന്നു
എനിക്ക് ഏറ്റവും ഇഷ്ടല്ലാത്ത സബ്ജക്ട് ഈ കണക്ക് എനിക്കതിന് സി ഒക്കെ ആയിരുന്നു എപ്പോഴും കിട്ടത്തേല്ലായിരുന്നു എത്ര പഠിക്കാൻ നോക്കിയാലും കിട്ടത്തില്ല പത്തിൽ സി പ്ലസ് ടൂലും സി പറയാരിക്കാൻ പറ്റത്തില്ല കാരണം ബാ ക്കിയുള്ള സബ്ജക്ടന് എയുംഎ പ്ലസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ മാക്സ് മാ ത്രം എനിക്ക് പഠിക്കാ എത്ര പഠിച്ചാലും തലയിലോട്ട് കേറത്തില്ലായിരുന്നു എന്റെ ചേച്ചിയൊക്കെ നല്ലായിട്ട് പഠിക്കുവായിരുന്നേ അപ്പൊ അവര് എനിക്ക് വന്ന് പറഞ്ഞൊക്കെ തരുവായിരുന്നു ഇന്ന പോലെന്ന പോലാന്നൊക്കെ പറഞ്ഞു പക്ഷെ എക്സാം പരീ എഴുതിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നോക്കുമ്പോ എന്തുവാ മാർകില്ല ഞാനൊന്നും എഴുതിയിട്ടില്ല അപ്പൊ എന്റെ വീട്ടില അച്ഛനോട് അമ്മെനോടും പറ ഞാൻ പഠപ്പിച്ച കൊടുത്തെയ രാവിലെ അവളൊന്നും എഴുതിട്ടില്ലന്ന് പറയും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എത്ര പഠിച്ചാലും തലയിലോട്ട് കേറി പഠിപ്പിക്കാൻ ആളുണ്ട് പക്ഷെ എനിക്ക് എന്തോ അത് മാത്രം എനിക്ക് കിട്ടത്തില്ല ബാക്കിയുള്ളതൊക്കെ ഞാൻ പഠിക്കും തന്നെ ഇരുന്ന് പഠിക്കും മാർക്കും കിട്ടും അതിന് പക്ഷെ കണക്ക് ഞാൻ എത്ര നോക്കിയാലും എന്റെ കൈൽ നിക്കത്തില്ല പക്ഷെ കണക്കന്ന് പറയുന്നത് നമ്മള് എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്നാ പറയുന്നത് അത് പഠിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് വിഷയം കണക്കാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നോക്കിട്ട് ഒരു രീതിക്കും എനിക്ക് പറ്റത്തില്ലായിരുന്നു
പക്ഷെ പി എസ് സിയിലോട്ട് നോക്കുമ്പോൾ കണക്കാണ് ഏറ്റവും നല്ലത് പി എസ് സോട്ട് നോക്കുകാണെങ്കിൽ ആ വേറൊരു സ ആ ആ സിമ്പിള ആയിട്ട് നമുക്ക് അത് മസ്സിലാക്കിെ എടുക്കാം പി എസ് സി ആണെങ്കിൽ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോള്ള കണക്കല്ലേ പി എസ് സിടെ അത് തന്നെ പക്ഷേ ഇത്ര ഈസി ആയിരുന്നു നമ്മള് അന്ന് എത്ര ഈസി ആയിരുന്നു നമ്മൾ ചിന്തിക്കും നമ്മൾ പി എസ് സി ഞാൻ ക്ലാസിന് പോയിട്ടുള്ള ആളാ നമ്മള് കണക്കിലെ ഓരോ ട്രിക്കുകൾ പറഞ്ഞരുത്ത നമ്മള് പഠിച്ചതായിരിക്കും പഠിപ്പിക്കുന്നത് നമ്മുടെ ആറിലെ ഏഴിലെ എട്ടിലെ ഒക്കെ കണക്കുകളല്ലേ അതൊക്കെയാ നമ്മൾ ഈ പി എസ് സിക്ക് ചോദിക്കുന്നത് അതൊക്കെ വളരെ അതൊക്കെ ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് ഇപ്പഴേ മനസ്സിലാക്കുന്നത് അന്ന് ഇതുപോലെ നമ്മ ന് തല പുകഞ്ഞ് നോകിരുന്നെങ്കി
ആണോ എഴുതാറുണ്ടായിരുന്നോ
ആഹ് എഴുതാറുണ്ട് അയക്കാറുണ്ട് പിന്നെ അതിലോട്ട്ങ്ങ് ഇരിക്കത്തില്ല ന്നാലും നോക്കാറുണ്ട്
ആഹ് അതെന്നാണ് ഉം ആ ഞാൻ നോക്കിയാല് എനിക്ക് പണ്ട് അതുകൊണ്ട് വെർത്ത് പോയതാ പിന്നൊണെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോ കണകൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങക്ക് അതല്ല അതൊക്കെ പോട്ടെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുന് ബയോളജി സയൻ ൻസ് ആണെങ്കിലും കോളേജ് പഠിച്ചത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു
ആഹ്
ആ അത് തന്നെ അല്ലായിരുന്നു അപ്പൊ കമ്പ്യൂട്ടർ എടുത്തെ ആഹ് ശരി ശരിയെ ശരി എന്നാ ഓക്കെ